ഹലോ ആ എന്തൊക്കെയുണ്ട് സുഖവാന്നോ?
സുഖായിട്ട് പോണു ഇങ്ങളൊക്കെ എങ്ങനൊക്കെണ്ട്?
ആഹ് ഇവിടെയും സുഖായിട്ടിരിക്കുന്നു എങ്ങനൊക്കെയുണ്ട് കാലാവസ്ഥയൊക്കെ?
കാലാവസ്ഥ മഴ കൊറവാണ്പ്പോ മഴയൊക്കെ ജൂൺ ഫസ്റ്റ് റ്റിലൊക്കെ ഇണ്ടായിരുന്നു നല്ല മഴ ഇപ്പം മഴ കൊറവാ
ആന്നോ? ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നും പിന്നേം കൊഴപ്പവില്ലായിരുന്നു
ഏഹ് ഇവടെന്ന് ചെറിയ ഒരു ചാറ്റൽ മഴൊന്ന് കൊറച്ച് നേരത്തെണ്ടായിരുന്നു നമ്മള് ഉച്ച ഉച്ച സമയത്ത്
ഓഹ് ഇവിടെയിന്നലെ ഭയങ്കര മഴയായി ഇന്നലെ രാവിലെ
യോ
ഇന്ന് പിന്നെ ചെറിയ രീതി മഴയൊള്ളൂ ചായയൊക്കെ കുടിച്ചോ?
ആഹ് ചായൊടിക്കെ കഴിഞ്
ആന്നോ? കടിയോ ആ ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല
ഏഹ് വെള്ള ചായ ഷുഗർ ഫ്രീയാ ഷുഗറ്
ഇല്ല ഷുഗറൊന്നുവില്ല എന്നാലും ഞാൻ ചായ അങ്ങനെ കുഞ്ഞിനെ മുതലേ കുടിക്കാറില്ല
ആഹ് അങ്ങനെ ശീലായവർക്ക് അങ്ങനെ കഴിയും കുടിച്ചു ചേലായോർക്ക് ചായ കുടിക്കാഞ പറ്റില്ല ആ
കുടിച്ച് ശീലായവർക്ക് പിന്നെ എങ്ങ ആ ഒരു സമയാവുമ്പോ ചായ കുടി ച്ചില്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ
വൈകീട്ട് വാണന്നില്ല
ആ ഞങ്ങടെ അച്ഛന് രാവിലെ മാത്രം മതി വൈകുന്നേരം വേണ്ട
ആഹ് ആഹ് ആഹ്
ഉം പക്ഷെ അമ്മയ്ക്ക് രാവിലെയും വേണം വൈകിട്ടും വേണം പിന്നെ എൻ്റെ അനിയത്തിക്ക് ഞാനും അവളും ചായ കുഞ്ഞിലെ മുതലേ കുടിക്കത്തില്ല
തന്നെ അങ്ങനെ ശീലാക്കിയത് നല്ലതാണ്
ആ് നമുക്കൊരു പൊറത്ത് അല്ലെങ്കിയൊരു പൊറത്തോട്ടൊക്കെ പോകുമ്പഴേ
ആഹ്
ഒരു യാത്രയൊക്കെ പോവാണെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ യേച്ചി അപ്പം ചായ കിട്ടയില്ലെങ്കി
ആ സമയാകുമ്പോ തലവേദന വരും
ഭയങ്കര ആ ചായ കിട്ടുന്നത് വരെ നമുക്കത് ഭയങ്കര ഒരുമാതിരിയ
കിട്ടുന്നത് നല്ലതാണ്
ചായ പിന്നെ അധികം കുടിക്കരുതെന്നും പറയും പക്ഷെ ശീലമായവർക്കത് പറ്റ
റ്റില്ല ആ അതാണ് ഇന്റെമ്മാക്കങ്ങനെ ചായ എപ്പഴും ചായേനി ഇപ്പെന്നാ കൊറച്ച് കൊറച്ച് രണ്ടു നേരാക്കി
ചെലവര് നാലും അ ഞ്ചും നേരം എപ്പം ചായ കൊണ്ട് കൊടുത്താലും കുടിക്കുന്നാൾക്കാരുണ്ട്
ഒഴിവ് കിട്ടിയാല് ചായെയാണ് വെള്ളം കുടിക്കൂലാ ചായ
നന്നായി പോയി ഇനിയെത്ര ചൂടെന്ന് പറഞ്ഞാലും അവര് വേണേ പോയി ഒര് ചായയിട്ടങ്ങ് കുടിക്കും ദാഹം തോന്നുവാന്നെങ്കി അന്നേരം ചായ വേണം
ചേർക്കണംന്നില്ല പാലില്ലാതെ കട്ടൻ ചായ
കട്ടൻ ചായ ആ ചിലർക്കൊക്കെ ചിലർക്ക് പാല് പറ്റത്തില്ല ചിലർ കട്ടന്റെ ആൾക്കാരാ ഞാൻ പിന്നെ അങ്ങനെ കുടിക്കാതട ഇല്ല എനിക്ക് തോ ചിലപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ചായ കുടി ക്കണെ തോന്നുമ്പം കുടിക്കും വലിയ നിർബന്ധ ഇല്ല
നിർബന്ധല്ല
ആ കുടിച്ചാലും കൊഴപ്പമില്ല കുടിച്ചില്ലേലും കുഴപ്പമില്ല
കോഫിയും കുടിക്കുല്ല
അഹ്‌ ഞാൻ ചായ കോഫിയാ സാധാരണയ കുടിക്കാൻ തോന്നുഅണെങ്കില് കുടിക്കുന്നത് ആഹ് എങ്കി പാലിന്റെ സ്മെല് ഒരുമാതിരി തോന്നും ചെല സമയത്ത് ഉം ഇഷ്ടല്ല എനിക്
പായസോ
അങ്ങനെല്ല ഈ ചായയുടെ കൂടെ ചായ ത്ത് ഇടുമ്പോഴേ അപ്പൊ ആ സ് പാലിന് സ്മെൽ ഉണ്ട് ആ അങ്ങനെ പറ്റള്ളൂ അല്ലാതെ ഈ സെ ക്കെക്കെ അടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യും
ആഹ് ഷെക്ക് നല്ലൊര് ചാ പാല് ഇല്ലെങ്കിൽ പിന്നെ അത് രസല്ല
ആഹ് പാല് വേണല്ലോ അതിനെ അന്നാലേ ഒരു ഇത് വരുത്തോളൂ
എന്തൊക്കെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടീല്
ഇല്ല കൃഷിയ നമ്മള് ചെറിയൊരു അഞ്ചു സെന്റ് വസ്തു എന്നാലും വാഴയും അങ്ങനൊക്കെയുണ്ട് അപ്പൊ പിന്നെ ഈ മഴയൊക്കെ ആയോണ്ട് വെള്ളം കേറി എല്ലാം ഇതായിട്ട് നിക്കുവാ എന്തോ
താഴ്ന്ന പ്രദേശം വെള്ളം കേയറുന്ന പ്രദേശാണോ
വെള്ളം കേ വലിയ രീതിൽ വെള്ളം കേറത്തില്ല എന്നാലും ഈ മഴ പെയ്യുന്ന സമയ ത്ത് നമ്മുടെ ഭുമില് ഇച്ചിരി വെള്ളം നിക്കുവല്ലോ
ആ അങ്ങനെ ആഹ് ആഹ്
ആഹ് പെട്ടെന്ന് അങ്ങനെ ഒഴുകി അങ്ങ് പോകത്തില്ല
ഹേ ഹേ ഹേ
ആ ഇപ്പം ഇന്നൊരു മഴ പെയ്ത് പിന്നെ മഴ പെയ്തില്ലെങ്കിൽ ഒരു ഉച്ചവരെ നല്ല വെയിലാണെ പെട്ടെന്ന് അങ്ങ് ഇതാവും
ആഹ് ആഹ് ആഹ്
അല്ലെങ്കി കൊഴപ്പില്ല ഫ്രണ്ടിലൊക്കെ ഓടെ ഉണ്ടായോണ്ട് ണ്ട് വലിയ രീതിൽ വെള്ളം കേറത്തും ഇല്ല അങ്ങനെ
ആഹ് ആഹ്
ഉ അല്ലാതെ നമ്മുടെ പുരയിടത്തി വീഴുന്ന വെള്ളം തന്നെ ഒഴുകി പോകൻ ഒരു ബുദ്ധിമുട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
അല്ലതെ കുഴപ്പല്ല
ആഹ് ആഹ്
ന്ന അങ്ങനെ അല്ലാറ ചില്ലറ ഈ മാവ് പ്ലാവ് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ കൃഷിയൊന്നുമില്ല ഇല്ല
ആ ഞങ്ങൾക്കുണ്ട് വാഴ തെങ്ങ് കവുങ്ങ് മഞ്ഞള് കൂവ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെയുള്ള ചെറുതാ എന്നാലും വല്യ രീതിയില് ഈല്ല ഈ ഒരു ഞമ്മള ആവശ്യത്തിന് ഉളള
ആഹ് നമ്മക്കാവിശ്യത്തിന് ഈ മഞ്ഞളക്കിപ്പോ ഇ മഴയത്ത് അട്ടു പോവത്തില്ലേ
ഇത് മഞ്ഞള് അങ്ങനെ ഇതായി പോവൂല അത് ഒര് സമയത്ത് നട്ണ സമയം ആ സമയം നട്ടാല് പിന്നെ അതൊരു കൊല്ലാവുമ്പോള്ളാണ് അത് ഇതെടുക്ക
ഉം ഇവടെ ഞങ്ങളെ വീട്ൻ്റെ അപ് പൊറ വശത്തയ്യത്തൊക്കെ ഈ മറ്റീല്ല കസ് തൂരിമഞ്ഞളുണ്ടല്ലോ ആഹ് അതവര് കൊറെ നട്ട് വെച്ചിട്ടുണ്ട്.
ഈ പഞ്ചായത്തുകളിന്ന് ഒക്കെ കിട്ടും. അതൊന്നും കിട്ടൂല അവട്ന്ന്. വി
ആഹ് വിത്തൈറ്റം കിട്ടും. പക്ഷെ നമ്മള് വെച്ചാലെന്തോ ഈ വ്ടത്തെ ഭൂമി ഇച്ചിരി ഈ ഉപ്പ് രസൊള്ള മണ്ണാ.
ആഹ് അതാ. ഹാ
ആഹ് അതോണ്ട് പെട്ടെന്നൊന്നും ഉം പി പിട്ച്ച് കി ട്ടാൻ ഭയങ്കരപാടാ. ചിലപ്പ തനിയെ കിളിച്ച് കേറിവരും.
ആഹ് അങ്ങനെയാണൊ. അതാകുമ്പോ അങ്ങനെ തനിയെ വര്നതാണ് ഇണ്ടാവ.
അഹ്ആഹ് തനിയെ വരുമ്പോ നമ്മളെ ന്തെങ്കിലൊരു ഈ പാവലൊക്കെ വരു. അങ്ങന ഒരു പ്രാവശ്യം വന്നപ്പഴൊക്കെ നമ്മളി ത് ടെറസിലോട്ടൊക്കെ വള്ളി കൊടുത്ത് വി ട്ടങ്ങ് നല്ല രീതി അത് ഉണ്ടാവേന്നു. അല്ലാതെമ്മള് കെ എ തടാനായിട്ട് കിളിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചാലൊന്നും നട
ഉം ഉണ്ടാവലേ ഊംഉം അത് ചെ അത് ഇവിടെക്കെണ്ട് തനിയെ ണ്ടാണത് ണ്ടാവും. ചെലത് ഞമ്മള് എല്ലാണ്ട് മെയിന്റ് ചെയ്താലാണ് ഇണ്ടാവാതെക്ക.
ആഹ് പൊറവശത്തൊരയ്യത്ത് നമ്മളീ വേസ്റ്റൊക്കെ അവിടെ കൊണ്ടുവന്നാ ഇടുന്നെ. വെളി പ്രെദേശാ അതിച്ചിരി. താമസം ഒന്നു ഇല്ല. അപ്പൊ അങ്ങനെ നമ്മളീ പ ച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടിട്ടെന്റ ത്ത്ന്നൊക്കെ മത്തയും ഈ വെള്ളരി ക്കെ ഒക്കെ പിട്ച്ച് നല്ല രീതി പിടിച്ച് നിപ്പുണ്ട്.
ആഹ് ആഹ്
അങ്ങനെയൊക്കെ അതൊക്കെ അവര് ആ അയ്യ പ്രദേശത്ത് അയ്യത്തിന്റെ ഉടമ തന്നെ വന്ന് പി ച്ച് കൊണ്ട് പോവേം ചെയ്യും. അവല് ശ്രദ്ധിക്ക ത്തൊ ഒന്നു ഇല്ല. ഒരുപക്ഷെ എന്തങ്കിലും ഒരു കായ്ഫലം ഉണ്ടായി കയിയുമ്പോ അവര് കൊണ്ടോവത്.
കൊണ്ട് പോവുലേ ഉം ഉം.
അവ്ട ക ഇച്ളീ വേസ്റ്റൊക്കെ കൊണ്ടിരുന്നോണ്ട് ച്ച് നല്ല വളക്കൂറുള്ള മണ്ണൊ
ആഹ് ആഹ് പച്ചക്കറി പച്ചക്കറീന്റെ വേസ്റ്റ് ഒക്കെ നല്ല വളന്നേ. ഉം
നമ്മളീ മീൻ വേസ്റ്റ്റ്റൊക്കെ കൊണ്ട് കളയോടെ. പിന്നെ പശുവിനെയൊക്കെ പ്പുറ ഇപ്പുറ ഉള്ള ഈ പോച്ചയൊക്കെ നിക്കുന്നോണ്ടേ.
ആഹ് ആഹ് ആഹ്.
അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളവര് കൊണ്ടു വന്ന് കെട്ടും. അതുകൊണ്ടൊക്കെ മണ്ണ് നല്ല രീതി കെടക്ക്ന്ന മണ്ണാ. ഉം. അവടെ പിന്നെ ഇച്ചിരി പൊക്കവും കൂടെള്ള നമ്മ ഞങ്ങടെ വസ്തുവിനേക്കാളും കൊർച്ച് പൊക്കത്തിലുള്ള വസ്തുവാ.
ആഹ് ആഹ് ആഹ്.
അപ്പൊ അവടെ വെള്ളവും നിക്കത്തില്ലങ്ങനെ.
ആഹ് ആഹ് ആഹ്.
അങ്ങനെയൊക്കെ ഓരോന്ന്, പിന്നെല്ലാരും വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിട്ട് ഇരിക്കുണു. വീട്ടില് ഏഹ് ഉമ്മാ ഉപ്പ എനിക്ക് എന്റെ ഉമ്മാക്ക് ഉപ്പാക്ക് എട്ട് മക്കളാണ്.
ആഹ്
എട്ട് മക്കളും എട്ട് പെൺമക്കളാണ്.
പെൺമക്കളാന്ന് എട്ടും.
ആഹ് ആഹ് ഒരാളെ ഇനി കെട്ടിക്കാൻളു ബാക്കി എല്ലാരും കെട്ടിച്ചയച്ചു. ആടെയാടെ ആഹ് ഓള് ഡിഗ്രി ക്ക് പഠിക്ക്യാണിപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ്ട്ത്ത് ഡിഗ്രിയോടെപ്പം. ആങ്ങനെ പഠിക്കാണ് അയിന്റെ ഒപ്പം ഇല്ല ഡിഗ്രിക്കൊപ്പം തന്നെ ഏഹ് ഈ കോഴ്സും കൂടി പഠിക്കാ എന്നാൽ ഡിഗ്രി കഴിയുന്നതോടെ അവർക്ക് ജോലിക്കിറങ്ങാം
ഓഹ് അങ്ങനെല്ലേ
ഇപ്പം ജോ ഡിഗ്രിക ഇതിന്റെ കൂടെ ത്തന്നെ ഹോസ്റ്റിങ് പോലെള്ളതൊക്കെ എടുക്ക്ണണ്ട് ആഹ് വർക്ക്യ്യണ്ട് ഒരുപലതു ഏഹ് ദൂരെ കണ്ണൂര് അങ്ങനെ കുറച്ച് ദൂരള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകും
ഉം മക്കളൊക്കെ ഉണ്ടോ?
ആഹ് എനിക്ക് മൂന്നാള്ണ്ട്
ആഹ് അവര് പ കുഞ്ഞുങ്ങൾ പഠിക്കവാന്നോ
ആഹ് ഒരാള് മൂന്ന് ഏഹ് നാ നാലിലാണ് രണ്ട് ചെർ ചെറിയ മക്കളാണ് ക്കും നൈസറില് ചേർത്തീട്ടില്ല
പ്പ എല്ലാരും നന്നായിട്ടൊക്കെ പോകുന്നു
ആഹ് ആഹ് ആഹ് പിന്നെ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല ഇല്ല ഞാനും അച്ഛനും മാത്രേള്ളൂ അല്ല അല്ല അല്ല അല്ല
ഉം ഉം പഠിക്കാണോ
ആഹ് പഠിക്കുവ
ഏ ഏഹ് എന്താ പഠിക്ക്ണെ
അവ് ഡിഗ്രിക്ക് പഠിക്ക
ഡിഗ്രിക്കാ ഡിഗ്രീന്റെ ഡിഗ്രി സ്വന്ത അതോ കോഴ്സുണ്ടോ ഡിഗ്രി മാത്രം ഡിഗ്രി നാല് പ്രാ വർഷം കഴിയണംല്ലേ പി ജി
നമുക്ക് വേണേങ്കിൽ നാല് വർഷത്തെ എടുക്കാം
ആഹ് ആഹ്
അല്ലെയ് അങ്ങനൊന്നെങ്കി അല്ലെങ്കിൽ മൂന്ന് വർഷ
മൂന്ന് വർഷം
ആഹ് പി ജി എടുക്കണെങ്കിൽ രണ്ട് വർഷം കൂടെ എടുക്കണം നാല് വർഷം ഡിഗ്രി പഠിക്കുകവാന്നെങ്കിൽ പി ജി ഒരു വർഷ്
ഒരു വർഷം അത് സെയിം ആണ് അത് ഞമ്മ അങ്ങനെ വരാന്ന്ള്ളത് സൈ ഒക്കെ കണക്കെന്നെണ്
എല്ലാം കണക്ക് തന്നാ
ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഏതാണ്?
ലാസ്റ്റ് ഇയറ്
ലാസ്റ്റ് ഇയറാ ഏഹ് അപ്പൊ നിങ്ങൾ തുടങ്ങിയ ഇപ്പം മൂന്ന് വർഷത്തിന്റെതായിക്കും തുടങ്ങിയത് ആഹ് ഇപ്പാവണല്ല നാല് വർഷം വിത്ത് വണ്ണ് പി ജി അറഞ്ന്നെ
ഊം എല്ലാം കണക്കാ എന്തൊക്കെ പോയാലും അഞ്ചു വർഷം പഠിക്കണം
ആഹ് പഠിക്കണം ജോലി കിട്ടണം ജോലി കിട്ടണവരെ നമ്മൾ പഠി ക്കണം പെട്ടെന്ന് ജോലിയാണ് നമ്മളെ എല്ലാരേം ആവശ്യം
ഉം ഏത് കോഴ്സ് പഠിക്കുമ്പോഴും നമ്മള് ജോലിക്കാന്നല്ലോ പ്പം ആദ്യം നോക്കുന്നത് ജോലി കിട്ടുന്ന ഏതാ
ആണ് ആരിപ്പ ഈ പെട്ടെന്നുള്ള മേരേടൊന്നും ഇപ്പോ ആര്തും കഴിയുന്നില്ല
ആഹ് എല്ലാർക്കും ജോലി വേണം എന്നാലേ നമുക്ക് എവിടെ ആയാലും ഒരു വിലയള്ളൂ
അതാണ് ഇപ്പൊ അങ്ങനെണ് ആദ്യയൊക്കെ ഒക്കെ കെ പ്ലസ് ഞാനൊക്കെ പ്ലസ്റ്റു വരെ പോയിട്ടുള്ളൂ പിന്നെ പോകാന് മെ കഴി കല്യാണം കഴി ഞാന് പോകാ പറഞയക്കന്ന് പറഞ്ഞു പക്ഷെ ഉമ്മാക്ക് സുഖമല്ലാത് കൊണ്ട് ഞാനങ് അത്ര മെ വാശി പിടിച്ചിട്ടും ഇല്ല ഓല് പറഞ്ഞച്ചിട്ടൂല
ഉം ജീവിത സാഹചര്യം കൂട ആവുന്ന
ആഹ് പിന്നെ മക്കളാവുമ്പോ നമ്മള് പിന്നെ അ ഇല്ലാതെ നോക്കൂലല്ലോ ആഹ് ജീവിക്കാം പിന്നെ ഇങ്ങനെയൊക്കെ ഫോണില് ഓരോന്ന് കാണലും കേൾക്കലും ചെയ്യലൊക്കെ അങ്ങനെ പോണ്
പിന്ന ഒരു ജീവി നമുക്ക് പിന്നീട് കൂറെനാൾ കഴിയുമ്പോഴാ ഇതിന്റെ ഒക്കെ കാര്യം ഓർക്കുന്നെ
എന്റെ കൂടെ പഠിക്കണ ഒരുപാട് ആൾക്കാാര് ഇപ്പം ജോലി കയറിയോലുണ്ട് പഠിക്കുന്നവരുണ്ട് മക്കളായിട്ടും പഠിക്കുന്നവരുണ്ട്
ഉം അതൊക്കെ കാണുമ്പോൾ നമു ഒരു പിന്നെ ഓരോത്തർക്കും ഓരോ സാഹചര്യം ഉണ്ടല്ലോ ചേലവർക്ക് അതിന്റെ സാഹചര്യം കാണും
ആ അന്ന് അത്ര നേരത്തെ കഴിഞ്ഞിട്ടില്ല എങ്കി പോയിന്നൊക്കെള്ള ചിന്ത ഇപ്പളാ വരുന്നെ
ഉം പിന്നെ ഈ എട്ട് വെരൊക്കെ ഉള്ളപ്പം എല്ലാവരെയും അങ്ങനെ പറ്റത്തില്ലല്ലോ
ആ ഇല്ല ഇപ്പ ഇവള് ലാസ്റ്റ് ഇവള ആയതൊണ്ട് ഇവള് ഞാൻ പഠിച്ചു ജോലി വാങ്ങിയിട്ട് എന്നെ കഴിച്ചാ മതി എന്നാ പറയണത്
ആള് വാശി പിടിച്ചു നിങ്ങ ഇപ്പോഴത്തെ ഒന്നാമത് ഇപ്പോഴത്തെ തലമുറയും കൂടെ അല്ലേ ഉം പെട്ട തല പ
കൂടെയുള്ള ആളൊക്കെ ഒക്കെ ഇങ്ങനെ തന്നെ പഠിക്കുന്നതാണ് ഇപ്പോൾ ഡിഗ്രി ഗവൺമെൻറ്റാണ് ഏ അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഡിഗ്രി ചേർന്നാ പിന്നെ നമ്മള്
ആഹ് ഞാൻ വിളിക്കാം കേട്ടോ ഒരു മിനിറ്റ് കേട്ടോ വിളിക്കാവേ
ആ ഓക്കെന്ന